ആഹ് രാവിലെ വന്നിട്ടിണ്ട്
ആ ഞാന് രാവിലെ ആ ഒമ്പ മണിക്ക് അവിടുന്ന് വി
കല്യാണ
ഏ ആ എഗേജ്മെന്റ്
ആര് നിങ്ങള് മൂന്നു പേര് മാത്ര അമ്മേ എല്ലാരുണ്ടോ
ഇല്ല ഞാൻ മാത്രോഉള്ളൂ
ഓ എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ അതാ
ഏ അല്ല ഹസ്ബൻഡിന്റെ ബർത്താവിന്റെ ബന്ധത്തിലള്ളതാണ് പക്ഷെ ഞാൻ മഴയൊക്കെയല്ല അങ്ങനെ കുഞ്ഞിനെ കൂട്ടിട്ടില്ല
ആ ഹസ്ബന്റ
ഏ
വേ ഹസില്ലേ? ഫർത്താവ് ഇവിടെ ഇല്ല ആ ആ അവര് എടെ വർക്കേയെന്നാണ് പറഞ്ഞെ?
ഏ ഒരു ആ
അവര് എവിടെയാ വർക്ക്യ്യന്നാ പറഞ്ഞെ?
ആ കോഴിക്കോട്
ആ ആ ആ ആ ഞാനിവിടെ വന്നിട്ടായില്ലതെ പിന്നെ മോൾക്കൊരു എക്സ് എക്സാം ഉണ്ട്. ഉം നിങ്ങക്ക്‌ കോഴിക്കോട് വന്നട്ടല്ലേ അപ്പോ ഇവിടെ വി റ്റിങ്ങന്ന് പത്ത് മണി മുതലാന്ന് പന്ത്രണ്ട് മണി വരെ അപ്പൊ ഞാൻ ഉം എങ്ങനെ ഇരിക്കുന്നല്ലേന് വിചാരിച്ചിട്ട് വേറെ വിളിക്കാനുണ്ടായിരുന്നു ആ സമയത്താന്ന് എന്നോട് ചോദിച്ചു ആ എന്റേത് അത്രന്നയിറ്റാ
ആ എന്റേത് ഇരുപത് ഇരുപതായി.
ആ അതെയോ രാത്രി വന്നിട് ആ ഉണ്ടെന്ന് തോന്നുന്നു ആ ആ.
ആ
ടി പി അടിപൊളിട്ടോ എല്ലാരും ഫോട്ടോ ഇട് കാണാലോ.
അതെയ ഞാനത് കളഞ്ഞു
അതെയ നിക്കോ മോന് ഇത്ര സമലം നിക്കുവോ ആ നീ
ആഹ് നിക്കും നിക്കും അതെ അതെ രാവിലെ രാവിലെ പോയിട്ട് വൈഴിന്നേരല്ലേ? അതുകൊണ്ട് പ്രശ്നില്ല. ആ ഏ ആ നല്ല മഴയല്ലേ ആഹ് ഇണ്ട് ഇണ്ട്.
ഇന്നല്ലേന്ന് മഴയേ ഉണ്ടായിരുന്നു നമ്മള് അവിടെ അങ്ങനെയൊന്നും മഴയില്ലേട്ടാ വീട്ടിലൊന്ന് ഇ ണ്ടായിട്ടേ ഇല്ല. നേരത്തെ ചോദിക്കുമ്പോ ചെറുങ്ങായി പാറുന്നുണ്ടന്ന് പറഞ്ഞു
അതെ ആ ആ എങ്ങാടില്ലേ ഇപ്പോം
ആ ഞാന് ഇവിടെ ഒരു എന്താണ്ട് സ്ഥലം ഒരു കോളേജിലാഇല്ലത്
അതെയാ മറ്റേത് എന്തായി ശ്രവണ സഹായിന്റെ എന്തായി?
അത് അച്ഛന് ഒന്നെടുത്തു, ഒരു ഒരു ചെവിന്റെ എടുത്തു ഏ.
ആ എത്ര പൈസ ആയത് മുപ്പത്തി അയ്യായിരം ല്ലേ?
അതെന്നിട്ട് അച്ഛൻ വെക്കുന്നില്ല അതാ വിറ്റ്
അതെയാ അത് വെക്കാൻ പറയണം വെച്ചില്ലെങ്കില്
ശീലാവണലേ ഇപ്പ ആദ്യൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇന്നലൊന്നും വെച്ചിട്ട് പിന്നെ മഴയുല്ലയിരുന് ആയിന്ന് വെള്ള അച്ഛന് ഇങ്ങനെ അപ്പറത്തെ ഇപ്പറത്തെല്ലാം വർക്ക്ഷോപ്പിലെിലും പോവുമ്പോ ഇങ്ങനെ പോന്നയാന്ന്. അപ്പൊ ഈ മഴേന്റെ ഇതന്ന്
കേൾവിക്കുറവ് ചൂടും. അത് എന്തായാലും വെക്കണം അത് എല്ലാ ദിവസവും വെക്കണം. മ്മ് അല്ലെങ്കില് കേൾവിക്കുറവ് കൂടി കൂടി കൂടി വരും. ഇപ്പൊ ഒരു ചെവിയില്ലല്ലോ ഇള്ളു. രണ്ട് ചെവിയിലും കേൾവി കുറവില്ലേ?
കൊറവുണ്ട്.
ആഹ് അത് അതെന്തായാലുംല്ലേ കേൾവി കൂടി കൂടി വരി വരില്ല അത് ഉറപ്പാണ് അതായത് പോയ കേൾവി എന്തായാലും വരില്ല. തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ലെന്ന്. ആഹ് നമുക്ക് ഇത് ഈ ശ്രവണ സഹായി വെച്ച് കഴിഞ്ഞാല് ഇനി പോവാൻ ഇള്ളത് ഏഹ് പിന്നെ കൊറക്കാന്നേ ഉള്ളു.
അതെ അതെ ആഹ്
അങ്ങനെ ചെയ്യാൻ പറ്റും
ആഹ് അത് പിന്നെ രണ്ടിന് വെച്ചാലേ നല്ല ഇത്ണ്ടാവൂലു. അച്ഛന് അത് ഒന്ന് മതീന്ന് വാശി പിടിച്ചിട്ട് പൈസ കളയാൻ. മടിച്ചിട്ട് പൈസ അത് കൊണ്ട് പം വെച്ചു അപ്പം അതിന്റേതായ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഈ മയിന് വെള്ളൊന്ന് കൊണ്ട് കൊടുത്ത് അച്ഛനോ അപ്രത്തും ഇപ്രത്തെല്ലാം നടക്കെല്ലാം ചെയ്യുമ്പോ ഇപ്പം മഴപ്പാറ്റലെല്ലാം ഇല്ലല്ലേ അതോണ്ട് പിന്നെ ഇനി അത് വെക്കാൻ പറയണം അതിന്റേതായ രീതിയില് വെക്കാൻ പറയണം അത് ച്ചാ ആൾക്കാരെല്ലാം പറയ്ന്ന്ണ്ട് ആദ്യല്ലാം എന്തോപോലായിട്ട് ഊരി വെക്കലെല്ലാം ഉണ്ട് വെക്കാ ഇന്ന്
അതെന്തായാലും അതെന്തായാലും ഊരിവെക്കണം പിന്നെ ബാറ്ററി ഊരിവെക്കണം അല്ലെങ്കിൽ അതിന് ഇതെ ഈ നീരാവി തട്ടീട്ടേ ആ അത് ചീത്തയായി പോകും പിന്നെ ചാർജ് പെട്ടെന്ന് തീരും
ആ അത് വേഗം തീരും ചെറിയ ബാറ്ററി
അത് തൊറന്ന് വെച്ചാ മതി ഏതാ അത് ബിഹൈൻന്ത ഇയറാ
ഞാൻ ഏതാ ഇ ഇയറിന്റെ പറഞ്ഞത് എ പൊർത്ത് വെക്കുന്നത് ആ വിഹൈന്റ് ഉം അത് പിന്നെ ചെറിയ വാച്ചിന്റെല്ലം വെര് പോലത്തെല് അവര് പറഞ്ഞു ഒരു മൂന്നാല് ദിവസല്ല് നിക്കൂലോ ഉപയോഗി
പിന്നെ ഈ കാന്തം ഉണ്ടല്ലോ മാഗ്നറ്റിക് ആ കാന്തം ഉള്ള സ്ഥലത്തൊന്നും വെക്കണ്ട ഇതിന്റെ അകത്തൊരു സംഭവംണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വെക്കണം ഈ ചെൽപ്പം ഇടിമിന്നെല്ലം വെര്ന്ന സമയത്തെ അങ്ങനെ ചെറിയ പ്രശ്നം നം വെരാറ്ണ്ട്
ഈ ഈ ഇതിനെ സഹായിക്കോ
ആഹ്
ആഹ് ആഹ് ഓഹ്
ആഹ് പിന്നെ എന്നാ എന്തായാലും വെക്കാൻ പറയണം അത്
വെറുതെ ഭക്ഷണം കഴിക്കാനായോ
ഇല്ലപ്പം ഏഹ് ചടങ്ങ് കഴിഞ്ഞിട്ടില്ല
എന്തോ പറഞ്ഞനി ഇപ്പം മും
ആഹ് അതെ അതെ അല്ല കണ്ണൂര്
കണ്ണൂരാ കണ്ണൂര് എവിടെ
കണ്ണൂര് ധർമ്മശാല കഴിഞ്ഞിട്ട്
ഓ പറശിനീന്റെങ്ങോട്ട്
ആഹ് അതെ പറശിനീൻ്റെ അങ്ങോട്ട്
ഓഹ് ആഹ് അവിടെല്ലാം അങ്ങോട്ടെല്ലാം ബന്ധഉണ്ട് നമ്മ എന്റെ ഒരു ആഹ് അച്ഛന്റെ പെങ്ങളെ കൊണ്ടുപോയത് പറശ്ശിനിന്റെപ്പറാണ്
ആഹ് ആഹ് ആയിക്കോട്ടെ സമയം നോക്കണേ എത്രയി
എല്ലാ ഇങ്ങോട്ട് വിളിച്ചാ നോക്കികൊ അതന്നെ ആല്ലേ ഇയു എ എടക്കത് നോക്കൻ ബുദ്ധിമുട്ടാരിക്കും വിളിക്കുമ്പോ നമ്മളാ ആപ്പിൽന്നെ ആടെ ഇങ്ങനെ പിടിച്ചു നിന്നി ഇല്ലെങ്കിൽ പ്രശ്നം എല്ല ഇങ്ങോട്ട് നമ്മള് വിളിക്കുമ്പോ അത് ശരിക്കും ശ്രദ്ധിക്കണം ന്നെനാ പ്രശ്ന ഇല്ലല്ലോ നീങ്ങിട്ട്
ഇന്ന് പിന്നെ പോളിയോ ആഹ് ഇന്ന് പോളിയോ കൊടുക്കണ്ടല്ലേ
എത്ര വയസ് വേരയാന്നെ
ഏ അത് ഒരു ആ അതെ അതെ രണ്ടര ആദ്യത്തെ ഒരു ഡോസ് ആദ്യത്തെ ഒരു ഡോസ് എടുത്തിന് അത് പിന്നെ എല്ലാ വർഷവും ഉ ണ്ടല്ലോ അത്
അതെന്നെ അൽ അങ്ങനെ അതെയോ ഇത്ര വയസ്സ് വരെയെന്നില്ല അല്ലെ എനക്കതൊന്നും ഓർമ്മയില്ല അഞ്ച് വയസ് വരെ അങ്ങനെയൊന്നുവില്ല
ആ അതെ അഞ്ച് വയസ്സ് വരെ എന്നുള്ളതാണ് ഉള്ളത് പിന്നെ ഫ ഡോസ് എടുത്തഴിഞ്ഞാ സെക്കൻഡ് ഡോസ് എടുക്കണംന്നില്ല അല്ലെങ്കി പിന്നെ പ്രയോജനൊണ്ടാവ്ല
ആഹ് അത് കൃത്യയിട്ട് കൊടുക്കാറിണ്ടല്ലോ ചെലെ ആൾ കാറാണ് ഈ വാക്സിനേഷനൊന്നും വേണ്ടനെല്ലൊ പ കുന്ന ചെല്ലേരാൾക്കാരിണ്ടേ അത് ആ നമ്മളെല്ലാം ക്യ ത്യമായിട്ടെല്ലോ കൊടുത്തിന് ഒരു പത്ത് വയസ്സിന് കൊടുക്കുന്നത് കൊറേ വൈകീട്ട് കൊറേ നാഴ് കയെഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും കൃത്യം കൊടുത്തിട്ടുണ്ടായിരുന്നു
ആ
ഇത് രാവിലെ പോയി കൊടു
ഇല്ല ഞാന് പോയിട്ട് വേണോ അവനെ കൂട്ടീട്ട് പോവാന് ഞാൻ കൊടുത്തിട്ടില്ല രാവിലെ എറങ്ങില്ലേ
അഞ്ച് മണിവരെ ഐണ്ടാവു അല്ലേ ആ ആ ആ
തൊട്ടടുത്ത് തന്നെ ഹെൽത്ത് സെന്റർ ഇണ്ട്
ഉം ഉം ഉം
ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കി പിന്നെ ആ അതെ അതെ എല്ലായിടത്തും ഉണ്ടാവും ബസ് സ്റ്റാൻ ൻഡിലും ഏ പിന്നെ റെയിൽവേ സ്റ്റേഷൻലും
ഓ അതാ റെയിൽവേ സ്റ്റേഷൻല് ഇന്ന് രാവിലെ രണ്ട് പെണ്ണുങ്ങളി രിക്കുണ്ടായിരുന്നു ഞാനും വിചാരി ഞാൻ വിചാരിച്ച് വെല്ല ഷുഗർ ചെക്കിങ്ങിന്റെ ആന്നോന്നൊ അപ്പൊക്കെല്ല രണ്ട് ബോക്സ് പക്ഷെ ആട്യൊന്നും ഇത് ബോഡൊന്നും വെച്ചിട്ടിണ്ടായിറ്റ അതൊണ്ട് ടെർന്നൂ മനസ്സിലാവാഞ്ഞെ
ഉം
ആ അത് ശരി ഉം ഉം ഉം രാവിലേ ടങ്ങിയ അത് എങ്ങെനാന്ന് വെച്ചാല് ഇടെ പത്ത്മണിക്ക് ഒമ്പത് മണിക്ക് ക് ഇവിടെ പിന്നെ എത്തണം റിപ്പോട്ടെയ്യണം. കോളെജിൽ ഒ അമ്പത് മണിക്ക് റിപോർട്ടയ്യണം പത്ത് മണിക്ക് എന്റെ മോൾക്ക് വേണ്ടീട്ട് വന്നതാണ് മോൾക്ക് എക്സാമിണ്ട് ഒരു എൻട്രൻസ് എക്സാമിണ്ട് എം ആർക്കിന് വേണ്ടിട്ടില്ലേ
ആ ശരിയ ഓ എംമാർക് മേടിച്ചില്ലേ
ബി ആർക്ക് കയ്യ ഈ വർഷം കൂടിണ്ട് ഈ വർഷം കൂടിണ്ട് അത് കൈന്റപ്പുറം ഇടാ പയ്യന്നൂർ
ഓ അതെ അവിടെ അടുത്തന്നെല്ലേ ഉം
അപ്പൊ പിന്നാ രാവിലെ കണ്ണൂരേക്ക് വന്നു കാർ എടുത്തിട്ട് ആ പിന്ന ആ അവിടുന്ന് ആർ മണികത്തെ ട്രെയിനിന് വന്നു എന്നാലെ ഈടെ സമയത്തിന് എ തുളെളൂ അല്ലെങ്കി പരശൂനാനെണെങ്കില് പയ്യന്നൂര്നെന്നെ കെയറാ പഷെ ഇവിടെ പ ത്ത് മണിക്ക് കഴിയും പതിനൊന്നണിയെല്ലാവെത്താൻ കോളേജിൽ അതുകൊണ്ട് ഇത്ര റിസ്ക് എടുത്തിട്ട് കണ്ണൂര് കാറ് വെച്ച് ഉം ഇല്ല നേര്ത്തെ ഒന്നും മഴയിണ്ടായിറ്റ രാവിലെ ഒന്ന് മഴണ്ടാ
ഞാൻ വീട്ടിന്നെറങ്ങുമ്പഴും മഴ
ഉം
ഇറങ്ങിട്ടാമ്പളും മഴ ബസ്സിൽ കേറ്യേപ്പഴും മഴ എർങ്ങ്യേപ്പഴും മഴ
നമ്മൾക്കിനി ക കണ്ണൂർ എത്തീട്ട് അവിടുന്ന് വണ്ടിടുത്തിട്ട് പോണം കാറാടെ വെച്ചിട്ടാ വന്നത് കണ്ണൂര്
ആ ആ
പിന്നെ പോകുമ്പോ ഹസ്ബന്റെ നാട് പാപ്പിനശ്ശേരി ഇനാടെല്ലാം കേറീട്ട് പോം
ഓ അതെ പാപ്പിനശ്ശേരി എവിട
പാപ്പിനശ്ശേരി വെസ്റ്റ് ആന്ന് ഈസ്റ്റും വെസ്റ്റുണ്ട് ഈസ്റ്റ് ഹൈവേലാന്നെ വെസ് റ്റ് ഇപ്പർത്ത ഭാത്തായി പടിഞ്ഞാറായി ഇവരാവിടെയന്ന് കരിക്കൻകുളംന്ന് പറ സ്ഥല
അതെല്ലേ നിങ്ങ അങ്ങോട്ടല്ലാം വന്നിട്ടുണ്ട കാഞ്ഞങ്ങാട് അറിയ ആ വന്നിട്ടുണ്ടോ കാഞ്ഞങ്ങോട്ട ആ കോട്ടച്ചേരി ആ
ബന്ധുക്കൾുണ്ട അവിടെ ഉണ്ടായിന് അവരിപ്പ കൊറച്ച് അങ്ങോട്ട് പോയി അപ്പോ എല്ല സ്ഥലം മക്ക് ശരിക്കും അറിയില്ല ഉം ഉം അതന്നെ മാവൻ കവല അങ്ങോട്ടില്ലാന്ന അറിയില്ല അത് പേര് പിന്താ ഇനി വൈുന്നേരം രാത്രി നോക്കട്ടാ
ഏ ആഹ ആഹ ഓക്കെ ആഹ ശരി ശരി ശരി ആഹ ശരി ആ പിന്നെ ഉച്ചക്കത്തക്കുള്ളത ആയ
ഇല്ല ഇല്ല വീട്ടിലല്ലേ വീട്ടില ല്ലേ ഞാൻ പൊറത്തല്ലേ
ആഹ ശരി അപ്പ പുറത്തന്നായിരിക്കുവ അല്ലേ ഇന്ന് ഭക്ഷണം ആഹ അതന്തിന്റെഎന്തിന്റെ എക്സാമാണ് ആണ് മോക്ക്
ക്ക് എംമാർക്കിന് വേണ്ടിട്ടുള്ളതാണ് ഉ ഇല്ല ഇല്ല ഇല്ല കേരളത്തില് ആകെ രണ്ട കോളേജില ഇല്ലും പിന്നെ വിടെങ്കിലും
അല്ല തിരുവനന്തപുരത്തുണ്ടല്ലോ
തിരുവനന്തപുരത്തണ്ട് പിടിയിലുണ്ട് ഉം കിട്ടണമെങ്കിൽ പാടാണ് ഇത് ജസ്റ്റ് ഒന്ന അധികം പ്രിപ്പറേഷൻ ഒന്നുമല്ല എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാനായിട്ട്ന്നതാണ് ഉം പിന്നെ ഗേറ്റ് എഴുതേണ്ടി വരും അയിന് കൊറ പഠിക്കണം ഉ പിന്നെ കഴിയണത്രല്ല നിയർക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ ഇടക്ക് വന്നന്ന് നോക്കിയതാണ്
ആയി എന്നാല് ഞാൻ എന്നാൽ പിന്നെ വൈകുന്നേരം വിളിക്കാം
ഓക്കേ ഓക്കെ
ശരി ശരി